എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
ആഹ് നല്ല വിശേഷം കൊറെ കാലായല്ലോ വിളിച്ചിട്ട്
അതെ ഞാനിപ്പം എന്റൊരു സുഹൃത്തിന്റെ കയ്യിന്ന് അന്റെ നമ്പർ ഒരുപാട് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ
അതെ ഇന്റേലും ഉണ്ടായിരുന്നു നമ്പർ പിന്നെ ഫോണിന് കംപ്ലൈന്റ് ആയി ഫോണ് മാറിയപ്പോ അങ്ങനെ പോയത്
ആഹ് ശരി ല്ലേ എനിക്ക് തോന്നിയിരുന്നു നീ ഒന്നും ഒരു സന്തോഷങ്ങളും അയക്കാതായ പ്പൊ ഞെൻക്ക് തോന്നിയിരുന്നു നിന്റെ കയ്യിൽന്ന് എന്റെ നമ്പർ പോയിട്ടുണ്ടാവും
ആഹ് അതന്നെ നമ്പർ പോയതന്നെ കാരണം വേറെന്തൊ ക്കേ ക്ഷണം കഴിക്കല് കഴിഞ്ഞോ
ഓഹ് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് വെറുതേ കിടക്കുമ്പോ ഞാാനിങ്ങനെ ചോയിച്ച് വിളിച്ചതാ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ നീ ഭക്ഷണം കഴിച്ചാ
ആഹ് ഭക്ഷണംക്കെ കഴിച്ച്
ആഹ് എന്തായിരുന്നു സ്പെഷ്യൽ എന്തേണ്ടാ
ഇല്ല ഇല്ല എന്നും സ്പെഷ്യലൊന്നൂല്ല ചോറും മീൻകറിയൊക്കെ തന്നെ ഇന്നലെ നോമ്പല്ലായിരുന്നോ നോമ്പ് ണ്ടായിരുന്നീല്ലേ
ഇല്ലല്ല ഇന്നലെ നോമ്പോക്കാൻ പറ്റിട്ടില്ല ഇല്ലല്ല പിന്നെ എന്താ വേറെ ആരെങ്കിലും ഒക്കെ വിളിക്കലിണ്ടോ ഫ്രണ്ട്സാള്
ആഹ് എല്ലാരും വിളിക്കല്ണ്ട് ഇപ്പ എന്താ ഗ്രൂപ്പിലൊന്നുംകാ കാണലില്ലല്ലോ
അതെ ഞാന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാറി നിന്നതാ
അതെ അതെ
ആൺകുട്ടികൾ ണ്ടായിട്ടെ ഹസ്ബൻറിന് അത്അഹ് ഭർത്താവിനഅ് ഇഷ്ടപ്പെട്ണില്ല
അതെന്തേ അപ് എല്ലതും ആൺകുട്ടിയായിട്ടോ
ആഹ് ഇവിടെ അങ്ങനെല്ല ഞമ്മളെ ഗ്രൂപ്പില് ആൺകുട്ടികൾ
അഹ് ശെരി അങ്ങനെ അങ്ങനെ അങ്ങനെ അത് ശെരി ആഹ് ആഹ് ന്നമ്മക്ക് നമ്മുക്ക് മാത്രായിട്ട് ഗ്രൂ
ആഹ് പെൺ കുട്ടികൾക്ക് മാത്രായിട്ടൊരു ഗ്രൂപ്പ് ണ്ടാക്കാം ആഹ് അതെ അതെ പിന്നെ എന്താ അല്ലാ ഓളെ ഉം കുടിരിക്കല് വീടില് കുടിരിക്കല്ണ്ടല്ലോ അയിന് ഇയ്യ് വരോ
ആഹ് വര്ണം നമക്ക് ഗിഫ്റ്റക്കെ എന്തെലും കൊടുക്കണ്ടേ
അതെ നമുക്ക് സമ്മാനായിട്ട് എന്തെങ്കിലുഒക്കെ ഒരു ഇത് നമ്മളെ എല്ലാരും കൂടീം പിരിവിട്ടാണ്ടേ
ആഹ് അങ്ങനെ മതിയാ പി പിെരിവ്ട്ട് ത് എന്തെങ്കിലും കാര്യായിട്ട് ഉപയോഗിക്കാൻ പറ്റ്യ എന്തേലും
ആഹ് അതെ അതെ എന്തെങ്കിലൊക്കെ പാത്രങ്ങളായാലേ ഉപയ് ഇം ചെയ്യാം നമ്മള ഓർമ്മിണ്ടാവുംം
ആതെന്നെ അങ്ങനെ എല്ലാരോടും സംസാരിച്ചോക്ക്
ആഹ് ആഹ് ഞാന് ഒരു ഇത്ണ്ടാക്കിട്ടേ ആഹ് ആഹ് സംസാരിക്കാ ഉം പിന്നെ എന്തൊക്കെ നീന്റെ വിശേഷങ്ങള്
ന്റെ വിശേഷം കൊറേയായല്ലോ അന്റെ നമ്പർ പോയി ട്ടില്ലേ ഇനിയിപ്പ അങ്ങനെ ഇനിയിപ്പ ഇടക്കൊക്കെ വിളിക്കണ്ടോ
ആഹ് ഇനീ വിളിക്കാം മക്കളൊക്കെ എവ്ടെ
ആഹ് സ്കൂ സ്കൂളിൽ പോയിക്കണ ക്ലാസ്
ആഹ് ആഹ് ശരി ശരി ഇന്റേതും അതന്നെ പോയിട്ടുണ്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്തേ പലഹാരങ്ങൾ ഉണ്ടാക്കണം ആഹ ആഹ് അത് ആദ്യ പറഞ്ഞിട്ടാണ് പോവുക ഉം
ല്ലന്നെ വേണന്ന്
അതെ അതെ ഓ എന്തെങ്കിലുമൊക്കെ വേണന്ന് പറയും പിന്നെ മഴയുണ്ടോ
ഏയ് മഴ കൊറെ ആയി പോയിട്ട്പ്പ നല്ല വേനൽക്കാലാണ് വർഷക്കാലൊന്നുല്ല
അതെ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ
ഹലോ കേക്കാൻ ല്ല കേൾക്കു ണ്ടോ
മഴക്കാല തീരെ മഴ ഇല്ല
ആഹ് കേക്കണില്ല ആഹ കേക്കണില്ലേ സൗണ്ട് കുറവുണ്ടോ ആഹ് ആഹ് ഞാനേ അതേ
സാരല്ല കട്ട ഇത് കോള് ഒഴിവാക്ക കണ്ട നമുക്ക് സംസാരിക്കാം കൊറെ കാലയതല്ലേ നമ്മള് ഏ ഇവിടെ അതെ അതെ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ അവിടെ നാട്ടിലെ വിശേഷം എന്തൊക്കെ
തന്നെ എങ്ങനെ പോണു ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്
കാശ്മീർ കാശ്മീരൊക്കെ പോകന്ന് പറഞ്ഞിട്ട് പിന്നെ പോയോ
ആഹ പോയിര് ന്ന് മൂ നാല് ദിവ സ്കൂൾ അവധിക്ക് പോയിരുന്നു നാലഞ്ച ദിവസൊക്കെ അവിടെന്നെയായിരുന്നു
ആഹ അത് ശരി ഞാനേ എന്റെ ഭർത്താവിനോട് പറഞ്ഞിരന്ന് അവള് പോവുയിരിക്കും ക്കും പിന്നെ ഒന്നും വിവരങ്ങളൊന്നും കിട്ട കിട്ടില ല്ലോ നമ്പറ് പോയപ്പളെ
അന്നെ ഇനിപ്പോ എന്തായാലും എന്തായാലും ഇതാക്കി ഇന്നന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാ നമ്മളെല്ലാരും കൂടെള്ള ഒരു ഗ്രൂപ്പ് ണ്ടാക്ക നമുക്ക് ആ വീടിരിക്കലിന്റെ സമ്മാനം കൊടുക്കണതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്ക ആ പിന്നെ നമ്മൾ ഓരോരുതർ എടുക്കണ്ട അതിനെകുറിച്ചൊക്ക ഒന്നും ഇത് വണ്ട
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉം പിന്നെ എന്തായി വീട് പണിയൊക്കെ ആഹ് ഓക്കെ ഓക്കെ ശരി ഞാന് അത് എന്തായാലും ശ്രമിക്കാം നമുക്ക്
നമ്മൾ കൊറച്ച് പേരുണ്ടല്ലോ കൊറച്ച് പേരുണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക്
ആഹ് അതെ അപ്പം കൊറച്ച് പൈസ അതെ അതെ വ ചെറിയതായിട്ട് തന്നെ കൊ തന്നാമതി എന്നാണ് നമുക്ക് നല്ലൊരു ഇതെയ്നി നല്ലൊരു കടയിൽ കറി
ആഹ് ഇനിപ്പം എല്ലാർക്കും വാങ്ങാൻ വരാൻ പറ്റയില്ലെങ്കിൽ പറ്റുന്നവര് വന്നിട്ട് വേടിക്കാ എന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഒന്ന് കാണൊക്കെ ചെയ്യാലോ പേക്ക് ചെയ്യ്ണീന്റെ മുന്നേ ഒന്ന് എല്ലാർക്കും ഒന്ന് കാണാലോ പേക്ക് ചെയ്താൽ പിന്നെപ്പോ ആർക്കും കാണാൻ പറ്റൂല്ലല്ലോ
ഇല്ല ഇല്ല പിന്നെ നിന്റെ വീട് പണിയൊക്കെ എവിടം വരെ ആയി
വീട് പണി കഴിഞ്ഞു വീടിരുന്ന് അത് ആരും അറിയിക്കാനൊന്നും പറ്റില്ല
ആഹ് അത്ശരി അത് അതിന്റെ ഇടയിലൂടെ കഴിഞ്ഞല്ലേ ആഹ്
അൻ്റെ നമ്പറൊക്കെ പോയിരുന്നു ഇതായിട്ട് ആഹ് അതിൻ്റെ എടേല് ഇപ്പാര്യം അറിയിക്കാനൊന്നും പറ്റില്ലേ ആഹ് ആഹ് എന്തായാലും ഞാൻ നിങ്ങക്ക് എല്ലാർക്കും ഒരു ഉം ഇത് തരണ്ടേ വിരുന്ന് വരണ്ട് എല്ലാരും കൂടെ വരി ഒരിസം നമുക്ക് എന്തായാലും ഈ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു വിരുന്നാക്കാം
ആഹ് ഓക്കെ ശരി ശരി ആഹ് ഉം പിന്നെ മോള് എന്താ പഠിപ്പൊക്കെ എവിടെം വരേആയി
പിന്നെ
ആഹ് അതന്നെ എന്നാലും
എല്ലാരും ഇപ്പം ആഹ് പ്രായം തന്നെ ആവല്ലേ ഏകദേശം
ആഹ് തന്നെ തന്നെ മൊട് പഠിക്കാണ് അവൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം അങ്ങനെ ആഗ്രഹം ഉണ്ട് പൈ പൈസേന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്താവുമെന്ന് അറില്ല അവന്റെ പറയുന്നുണ്ട് ഏതായാലും കല്യാണം കഴി
ആഹ് സമ്മേയ്ക്കൂല അപ്പൊ പിന്നെ എന്തേലും പഠിപ്പിക്കെന്നേ നല്ലത്
പഠിപ്പിക്കെന്നെ വേണ്ടിരും ആദ്യക്കെ അല്ലായ്ന്നൊ ത് കഴിയുമ്പോത്തിന് വേഗം കല്യാണം അലോയ്ക്ക്ണ് കെട്ടിക്ക്ണ് അതോടുകൂടി കഴിഞ്ഞ് ഇപ്പൊ അതൊന്നും എന്തായാലും മ
ഇപ്പ മക്കളെ സമ്മതം ഇല്ലാണ്ടെ ഒന്നും നടക്കൂല കല്യാണം കഴിപ്പി
നടക്കൂല ഉം പിന്നെ നമ്മുക്ക്ന്നെ അനുഭവം അനുഭവം ഉണ്ടല്ലോ അങ്ങനെ കല്യാണം കഴിപ്പിച്ചാ എന്താ സംഭവിക്കാന്ന് അപ്പൊ പിന്നെ നമ്മളും അങ്ങനെന്നെ നിക്കെന്നെ
ഇത് വിടന്നെ നല്ലത് പഠിച്ചിട്ടൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇന്നട്ടെന്നെ മതി
അതെ കയ്യില് പൈസ ണ്ടെങ്കിലെന്നെ നമ്മളെ സമൂഹത്തില് വെലഒള്ളു
അല്ല
പിന്നെ ആൺകുട്ടികളാരെങ്കിലും വിളിക്ക
ഇല്ല ഇല്ല ഞാന് എന്റെ മൊത്തത്തില് ഞാൻ എല്ലാ നമ്പറും ഇൻ്റേന്ന് പോയല്ലോ ഫോൺ കപ്ലേയിന്റ് ആയ കാരണം ഗ്രൂപ്പും പോയി എല്ലാം പോയി
ഓ അവരുടക്കെ എല്ലാരും നല്ല ജോലിയൊക്കെ ആയി നല്ല സെ ഉം നല്ല തില് അധ്വാനിച്ച് ജീയിക്കാൻ ഉം ആഹ് ഫാമിലിയൊക്കെ അടിപൊളിയായി
ഇനിയിപ്പോ പയസ്കൂളില് വെച്ചിട്ട് ഒരു പരിപാടി വെക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ
ആഹ് അത് നീ എന്താ സാറോട് പോയി ചോയ് ചൊയ്ക്ക എന്നൊക്കെ പറഞ്ഞിരുന്നേ തരോ ഒരു ദിവസം നമുക്ക് തരും
സ്കൂള് അവധിയുള്ള സമയത്താണങ്കിൽ സുഖായിരുന്നു ഇപ്പൊ ഈ സമയത്ത് യത്ത് ഇപ്പം അവര് സ്കൂള് എല്ലാം നോക്കണ്ടേ
ആഹ് അതന്നെ എന്താവും അറില്ല
അറില്ല
ഏതായാലും അവര് മെന അതിന് ശ്രമിച്ചോണ്ടിരിക്ക്ണ്ട് എന്തായാലും അത് റെഡി നന്നാവുന്ന് തോന്ന്ണ്ട് രസായിട്ട് സാറ് നമ്മ ആ നമ്മള സാറ് നമ്മളക്ക് സ വല്ലിയത നമ്മളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പം എന്തായാലും സമ്മതിക്കുആയിരിക്കും
സമ്മതിക്കായിക ഒന്നും ഉണ്ടാവില്ലോ സ്കൂളിൽ നിന്ന് പിന്നെ നമ്മൾ കുറച്ചായലോ അവിടെന്ന് പോന്നിട്ട് അവിടുന്ന് അവിടെ പരിപാടി വെക്കാനുള്ള ഒരു അനുമതി ഒക്കെ കിട്ടണ്ടേ
ആഹ് കിട്ടണം ന അവിടെ വേറെന്തും പരിവാടി ഉണ്ടാവാനും പാടില്ല
ആഹ് പാടില്ലേ പിന്നെ സ്കൂൾക്കെന്തേലും സംഭാവനൊക്കെ നമ്മള് കൊടുക്കെണ്ടി വരും
ആഹ് ആഹ് ആഹ് അത്ണ്ടാവും അതിന്റെ ഇടേൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ട അതെ എന്തായാലും വേണ്ടി വരും
വിച്ചിട്ട എന്തേലും സംഭാവന കൊടുക്കേണ്ടി വരും പൂർവ്വ വിദ്യാർത്ഥികൾ വരു എന്തെങ്കിലും സംഭാവന സ്കൂളിന് വേണ്ടി ചെയ്യണ്ടേ
അതെ ആഹ്
അപ്പൊ അതൊക്കെ ഉം അപ്പ നമുക്ക് ഗ്രൂപ്പുണ്ടാക്കിയ അ അതിനെ എല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നിട്ട് നമുക്ക് റെഡിയാക്കാം ഉം
ഉം നമ്മള് പെൺകുട്ടികളിൽ ആരും ഇനി കല്യാണം കഴിക്കാനൊന്നും
ഇല്ല ഇല്ല എല്ലാരും കല്ല്യാണം കഴഞ്ഞ് കുട്ടികളൊക്കെ ആയില്ലേ
കുട്ടികളൊക്കെ ആയില്ലേ എല്ലാർക്കും വീടൊക്കെ ആയി ഒക്കെ എല്ലാരും നല്ല സന്തോഷത്തിലന്നെ ആവും
പ പായസൊക്കെ ആയിരുന്നു കല്യാണം കഴിക്കാണ്ടായിരുന്നു അവർക്ക് കഴിഞ്ഞു അവരുടെ കഴിഞ്ഞു അവരെല്ലാം കൊറേ ലേറ്റ് കഴിഞ്ഞത് വൈകിയത്
ആഹ് ലേറ്റ് ആയിട്ട് ഇണ്ടായിരുന്നത് അതാ ആരൊ ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെന്ന് അപ്പൊ ഞാന് പിന്നെ ഇതന്നെ കോടാറ്റ്സ് കുറഞ്ഞു
അറിയാൻ പറ്റിണ്ടാവുല എന്തായാലും എല്ലാരിം കാണാ പരിപാടി വെചാ എല്ലാരിം കാ
ആഹ് അതെ അതെ അതെ ഉ നമുക്ക് എന്തായാലും ആഹ് പരിപാടിക്ക് വരാൻ പറ്റ എങ്കിൽ കൂടും ചെയ്യാ
അത് അതെ
അതെ പിന്നെ
വേറെന്തൊക്കെ എങ്ങനെ പോണു ഉച്ചക്ക് ഉറക്കൊന്നുല്ലേ ഉറങ്ങലൊന്നുല്ലേ
ആഹ് ഉറങ്ങലൊക്കെ ഉണ്ട് ഇങ്ങനെ വെറുതെ ആലോ ചങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ വെറുതെ
ഇതാവല്ലേ
ആഹ് വിളിച്ചു നോക്കിയതാണ് എന്താണ് ഞാന് ഒട്ടും പ്രതീക്ഷി ആഹ് അതും പ്രതീക്ഷിചീല്ല ഇയാള് കോള് അന്റെ ഫോണ് എടുക്കുന്നു ഉം പിന്നെ എന്തൊക്കെോ മോ എനായിട്ടുണ്ട് ഞാനന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ ആഹ് ആഹ് ശരി